ഹലോ
ഓഹ് ഹലോ
ആഹ് കേക്കുന്നില്ലേ ആഹ് കേക്ക്ന്ന്ണ്ട് പറയൂ ആഹ് കേക്ക്ന്ന്ണ്ടല്ലോ. എന്താ വിശേഷം?
നല്ല വിശേഷം
ഉം ഫുഡൊക്കെ കഴ്ച്ചോ? എന്താ നല്ല വിശേഷം അങ്ങനെ പോണു ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴ്ച്ച് കെട്ക്കാൻ നിക്കാണ്.
ഉം വേറെന്താ
വേറെ എന്ത് ഇങ്ങനെ പോണ് മഴയും കരൊക്കായിട് നല്ല ഇന്നിപ്പോ പിന്നൊരു ഇപ്പം ഇതിണ്ടിലെ മയക്ക് ചെറിയോര് ആസ്വാസം ഒണ്ട് ഇന്നലെ ഒക്കെ നല്ല മയെ ഉം ഇങ്ങെൾ ഫുഡൊക്കെ കഴിച്ച് കെട്ക്കാനായോ? ഹലോ ഹലോ എന്താ കട്ടായാ? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ